ആ അതെ കേൾക്കുന്നുണ്ട് എന്താ വിശേഷം
മ് സുഖായിരിക്കുണു എന്തൊക്കെയാ അവിടെ മക്കളൊക്കെ ഉറങ്ങിയോ
ച്ചൊണ്ടിരിക്ക ഇപ്പൊ വെക്കേഷനാണല്ലോ.
ആ അതെ മ് തൊറക്കനായതല്ലേ സ്കൂളൊക്കെ
സ്കൂൾക്കുള്ള ബാഗ് എല്ലാ സാധനങ്ങളും വാങ്ങാനായി
മ് എനിക്ക് വേ എന്റെ മോളെ പോവുമ്പോ ചേർത്തണ് ഫസ്റ്റ് ആദ്യമായിട്ട് അപ്പൊ
ഒക്കെ വാങ്ങി എങ്ങട്ട് ത് എവിടെ ഗവൺമെന്റിലോ പ്രൈവറ്റിലോ
ഏയ് ൽകെജി യുകെജി എന്തായാലും പ്രൈവറ്റ് തന്നെ ആവൊല്ലോ
ആ അതെ ഞങ്ങളെ ഞ ഞങ്ങളവിടെ ഗവൺമെന്റുണ്ട്
ആ ഒണ്ട്‌ലെ എൽ കെ ജി യു കെ ജി ക്കാണെങ്കിൽ ഇല്ല ഒന്നു മുതലല്ലേ എണ്ടോ എനിക്കറിയില്ലട്ടോ
ഗവൺമെന്റ്ന്ന് റഞ്ഞാല് മാനേജ്മെന്റ് എയ്ഡഡ് സ്കൂളുകളുണ്ടാവൂല്ലേ എൽ പി മാത്രള്ള
ആ അങ്ങനെ തന്നെയാണ് ശ വിടെ ഫീസ് ആ
യെ അങ്ങനെ എങ്ങനെയണ്ട് സ്കൂളിത്തെ ക്കൊ വാങ്ങിയോ പർച്ചേസൊക്കെ കഴിഞ്ഞോ
ഇല്ലില്ല ഇനിയിണ്ട് കൊ ഇണ്ട് സാധനങ്ങളൊക്കെ വേങ്ങാനുണ്ട് കുറെയൊക്കെ സ്കൂൾ കിട്ടല്ലോ അവർക്ക് ആവശ്യുള്ള ഇതൊക്കെ പിന്നെ ബാക്കി
ആ ആ തുടക്ക സ്റ്റാർട്ടിങ് ആയതുകണ്ട് ചെറിയ മക്കളായതുകൊണ്ട് കൊഴപ്പല്ലല്ലേ വലിയ മക്കക് കാണുയെല്ലാതും
നമ്മള ഒരു എന്താ എങ്ങനെയൊന്നുന്നും അറിയില്ലല്ലോ അപ്പൊ എന്തൊക്കെയാ വാങ്ങേണ്ടിന്നൊന്നും ഒരു അതില്ല്യ
ആ ഞാൻ നൈസറി പോയിരുന്നോ അംഗൻവാടിയില്
ഇല്ല ഞാൻ പറഞ്ഞയച്ചിരുന്നു പിന്നെ അവള് കരച്ചിലൊക്കെ ആയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടേ അവൾ അപ്പം പിന്നെ ഞാൻ നിർത്തി
ആ സ്കൂള് തുടക്ക തുടക്ക ടൈമില് ഇനി അങ്ങന്നെല്ലേ എല്ലാരും
രസംമില്ല സ്കൂൾ എന്നാ വരുന്നേ
ആ അതെ ഇപ്പൊ ജൂണൊക്കെ ആയതൊണ്ട് തുറക്കുമ്പോങ്ങനെ നമ്മള് ഒക്കെ മഴ കൊണ്ട്
അതായത് കൊറെ പല പലെ കൊ കടകള് കാണാ പല നിറത്തി അതാണല്ലോ അതേ നോക്കുക പലേ പുള്ളിക്കുടകള്
ആ അതെ ഇപ്പൊ ഇപ്പത്തെ മക്കള് റെയിൻകോട്ട് ക്കായിട്ട് കൊടന്നൊക്കെ മാറീന്നെ
ഒക്കെയ കോട്ട് ഇട്ടിട്ട്
ആ കോട്ടതും കളർഫുൾ ആകുമ്പോ കാണാം നല്ല ഭംഗിയ
അതിന്റെ ഉസ്കൂളിന്ന്ന്നെ ഇണ്ടാവലല്ലേ അവര് സ്കൂളിൽന്നെ മഴന്റെ ഓരോ അതേ അത് ന്നെ രസാണ് ടീച്ചർമാരൊക്കെ എങ്ങനെ ഇത്രനാളൊക്കങ്ങനെ അയച്ചരുല്ലോ നമുക്ക്
ആഹ അതെ അങ്ങനെ ആ അങ്ങനെ കാണാം
നമ്മള് നമ്മള് കൊടയായിട്ട് ചെല്ലുന്ന പിന്നെ രസം രസാണല്ലേ നമ്മളൊക്കെ പഠിക്കുന്നന്നേ കൊടകളൊക്ക ഇല്ല ഇങ്ങനെ നിവർത്തി വെച്ചിട്ട്
ആഹ അതെ നമ്മള് നമ്മള് പോണ അന്ന് മഴ കൊണ്ട് പകുതി നനഞ്ഞിട്ട് സ്കൂളിൽ എത്തുള്ളൂ നടന്നല്ലേ പോവ
ഏ നടന്ന് പോ അതൊന്നുമില്ല എല്ലാവരും ഒന്നു പോയി ഓരോന്ന് പറഞ്ഞ് അത് രസാണ്
ആലോയിക്കുമ്പോ അന്ന് നമ്മുക്ക് അത് എത്രയും പ്രധാനപ്പെട്ട നമ്മളുടെ ജീവിതത്തിൽ ഇത്രയും പ്രധാനപ്പെട്ട ഒരു എന്താണെന്ന് നമ്മക്ക് അറിയില്ല
അതാ പറഞ്ഞ അന്ന് നമ്മള് സ്കൂ സ്കൂൾ പോകുമ്പോൾ നമ്മൾ വിചാരിക്കും ഒരു ദിവസം ഒന്ന് ഒഴിവ് കിട്ടീരന്നെങ്കിൽ വിചാരിച്ചല്ലെങ്കിൽ സ്കൂൾ ഒന്ന് കഴിഞ്ഞിരിന്നെങ്കിൽ ക്ട
ആഹ അതെ
പണിയെടുത്തിരിക്കുമ്പോ അതൊക്കെ എന്തോ അതൊക്കെ സ്വർഗായിയിരുന്നു ല്ലെ ആ കാലോക്കെ
ആവിടെ ഇഷ്ട അവിടുത്തെ ഫുഡും അവിടത്തെ ടീച്ചേഴ്സും ഒക്കെ
പിന്നെ നമ്മളെ സ സുഹൃത്തുക്കളോ എല്ലാവരും ഉണ്ടല്ലോ
ആഹ് ഇപ്പം ഫ്രണ്ട്സു ആയിട്ട് ഇങ്ങോട്ട് കോൺടാക്ട് ഉണ്ടോ?
ആഹ് ഉണ്ട് ഞാനൊരുവിധം ഓ കൂട്ടുകാരന്മാ അങ്ങനെ സുഹൃത്തുക്കളൊക്കെ കൊണ്ട് നടക്കും ഞാനങ്ങനെ ഇതാക്കാറില്ല. ഞാൻ വിളിച്ചിട്ട് പിന്നെ അതേപോലെ മീറ്റപ്പോ അങ്ങനെ എന്തെങ്കിലൊക്കെ ഇണ്ടെങ്കിൽ ഞങ്ങൾ ഒരുമിച്ച് കൂടാറോക്കെ ഇണ്ട്. അതേപോലെ സ്കൂൾ പൂട്ടി ട്ടാലൊക്കെ നങ്ങളെല്ലാരും കൂടി
അതെ അതൊക്കൊര് ജീവിതത്തിൽ നമ്മക്ക് കി ട്ട്ണോരു എൻജോയ്മെന്റ് അല്ലേ?
പറഞ്ഞാൽ നമ്മൾ ആണുങ്ങളെ പോലെയല്ലെ നമ്മക്ക് അവര് അവര് പറഞ്ഞാ ദിവസ്സം പൊറ്ത്തറങ്ങി നടക്ക്‌ണ ആൾക്കാരാണ് അപ്പം അവർക്ക് അങ്ങനെ ഒ ട്ടാരമ്മാരൊക്കെ കാണാൻ അങ്ങനെമ് കാണാ നമ്മ്ക്ക് അങ്ങനെയല്ല നമ്മളൾ സ്കൂൾ കഴിഞ്ഞെ പിന്നെ നമ്മളെല്ലാരും കൂടി കൂട്ന്നത് പിന്നെ എവിടെയെങ്കിലൊകെ എന്തെങ്കിലൊക്കെ ഒരു പരിപാടി ആ അപ്പ നമ്മുക്ക് അങ്ങനെ ക്കെതെന്നെല്ലെ കാണാനും പറ്റ
ആ ആ സമയത്തെന്നെ എല്ലാരും ക്കും ചെലപ്പോ എല്ലാർക്കും ഒരുമിച്ച് കൂടാൻ പറ്റിക്കൊളണുന്നുല്ല ആരെങ്കിലും ഒരാൾ മിസ്സാകും
അതെ എല്ലാർക്കും വരാൻ കഴിഞ്ഞോള എന്നാലും രസാണ് നമ്മ കഴിഞ്ഞിന്റെ ശേഷം ആണ് നമ്മക്ക് എത്ര മാ കളൊക്കെ കാണുമ്പളെ ഇല്ല നമ്മളെ കൂടെ പഠിച്ച ഓരോ വല്ല്യ ഒരൊക്കെ വല്ല്യ വല്ല്യ ചിലൊരൊക്കെ ഉമ്മമാര് അമ്മായിമ്മമാരൊക്കെ ആയിട്ട്ണ്ടാവും
ആഹ് അതെ
കാണാന് ഭയങ്കര രസണ്ടാവും അവരെ മക്കൾക്കൊക്കെ നമ്മളെ മക്കളീം കാണാം നമ്മളെ കൂടെ പഠിച്ചതാണെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മക്ക് തന്നെ അവരെ നമ്മളെ മക്കൾക്കൊക്കെ കാണിച്ച് കൊട്ക്കുമ്പോ അവർക്കും ഉണ്ടാവോല്ലോ ഭയങ്കര ഒരു
ആ ഒരിഷ്ടം അന്ന് ഭക്ഷണം കഴിക്കുമ്പോ കൊണ് ചോറൊക്കെ പല കൂട്ടാനും കൊണ്ടൊന്ന് യെറിയിണൊക്കെ നല്ല രസായിരുന്നല്ലോ
കാലൊന്നും ഇഞ് നമ്മക്ക് കിട്ടില്ല
ആ ഇപ്പൊ ആകെ മാറി മക്കളും ജനറേഷൻ തന്നെ മാറിലെ ആകെ മാറിലെ ഇപ്പത്തെന്നെ മക്കളൊക്കെ നമ്മൾ പോയ പോണ പോലെ മഴ കൊണ്ട് പോണ കുട്ടികള് കമ്മിയല്ലെ
ഇല്ല ഇപ്പം എല്ലാവരും വണ്ടിയിലല്ലേ പോക്ക് ഇപ്പ ആരും അങ്ങനെ നടന്ന് പോക്കി ഇപ്പം നമ്മളെ അടുത്ത് തന്നെ സ്കൂൾ ഇണ്ടെങ്കിലും നമ്മള് വണ്ടി വിളിച്ച്
ആ വണ്ടി കളിച്ചിട്ട് ആ ഒന്നാമെ പിന്നെ പണ്ടത്തെലെ നമ്മക്ക് പേടിയാണ് മക്കളെ ഒറ്റക്ക് വിടാനും സുരക്ഷിതത്വം ഇല്ലാന്നുള്ള രീതിക്കാണ് ബസ്സിന് വിട്ണേ
അതെ
പേടിയാണ് പണ്ട് എല്ലാ വക്കളും ഒരുമി ച്ച് പോവുല്ലേന്യാ അങ്ങനെര് പേ പേടി ഭയെല്ലെരുന്ന്
ആഹ് അതെ ഇപ്പതന്നെ മക്കക്ക് ഓര് ഏഹ് എന്താ പറയാ കൂട്ട്കാരും കൊറവായിരിക്കും ഇപ്പൊ ഈ ഇന്ന ഇപ്പൊ ഒന്നില് പഠിച്ച്ന്ന് പഠിക്ക്ന്നവരാവില്ല രണ്ടില് ഇപ്പ ആ സ്കൂള് കഴിഞ്ഞാല് അ ദാവൂലെ പിന്നത്തെ ഇദില് ഇപ്പൊ അവർക്ക് യമ്മള് പറഞ്ഞോലെ നമുക്ക് ഒന്ന്മു മുതലേയുള്ള കൂട്ടാരന്മാരുണ്ടാവും ഇപ്പോഴും ചെലപ്പോ ഇപ്പത്ത കുട്ടികൾക്ക് ഇന്നാ അത് ഇപ്പൊള്ളത് പിന്നെ നമ്മള് പ്ലസ്ടു ലൈഫക്കാവുമ്പോ അവ്ട വേറെ ഡിഗ്രിക്കോമ്പോ അവിട വേറെ അപ്പൊ ആരാണ് കൂടൊള്ളത് ഇപ്പ അങ്ങനെണല്ലോ
ഞാൻ പല ഫ്രണ്ട്സു ആണിപ്പൊം കൂ ട്ട്കെട്ട് നല്ല കൂട്ടുകെട്ടെ ക്കെണെങ്കി അങ്ങന പോവും
ഭയങ്കര രസോള്ളൊരു കാലാണ് നമ്മള് സ്കൂൾ ജീവിതംന്ന ക്ക പറഞ്ഞാതന്ന നമുക്ക് പിന്നെ എന്തെങ്കില്ക്ക പരിപാടിക്ക ഇണ്ടാവുമ്പോ എല്ലാരുംകൂടി കൂടി സ്കൂളിലെ നമ്മള് എന്താ പറയാ സ്കൂളില് കലോത്സവോം അങ്ങനെയെ
ആഹ് കലോത്സവോം പിന്നെ കാലോത്സ തോക്കെണ് കാര്യായ് സ്പോട്സൊക്കെ ന്നെ മ്മക്ക് ഷ്ടം പോലെ നട ക്കാൻ കിട്ട്ണ സമയാണ്
നടക്കാൻ കി പിന്നെ കൊറേ നമ്മള് ചാടി കളിക്കാനക്ക നമ്മ്
ആഹ് ഒരവസരം എൻജോയ്മെന്റിന്ള്ള അവസരാണല്ലോ അയ്യോ ടൂറ് പോവാ ടൂറ് പോവാനക്കെ ടൂറ് പോവാൻ ഞാൻ കൂട്തലും പോയിട്ടില്ല ടൂ
പെങ്കുട്ടികള സംബന്ധിച്ച് നമ്മള ജീവിതത്തില് പറഞ്ഞാല് ഒരു എന്താ പറയാ ഓർമകള് വല്ല്യയൊരു വല്ല്യയൊരു പുസ്തകന്നന്നെ പറയാല്ലേ ആ സ്കൂൾ ജീവിതം അങ്ങനെ നമുക്ക് ഭയങ്കരായിട്ട് നമ്മള് എന്താ പറയാ അമ്മള് തി മാ തിരിച്ച് പോണംന്ന് ആഗ്രഹി ക്കണൊരു കാലം
ആഹ് എല്ലാരും ഇപ്പൊ ഇ ഇപ്പം ഇപ്പത്തെ കാലത്ത് റീലൊക്കെ ഇങ്ങനെ കാണല്ലോ പഠിച്ച സ്കൂളിന്റെ
അപ്പൊ കാണാം ഒന്നും കൂടി വച്ചിരുന്നെ ഒന്നു കൂടി അങ്ങട് പോയിരുന്നെങ്കി എന്ന് നമുക്ക്
ആഹ് ഒരിക്കലും പോവൂല നമ്മളാഗ്രഹിക്കും ഇങ്ങനെ
ചില കുട്ടികളൊക്കെ ഇങ്ങനെ സ്കൂൾക്ക് പോ കുട്ടികളൊക്കെ ഇങ്ങനെ കാണുമ്പോളെ ഇങ്ങനെ തോന്നും നമ്മള് കഴിഞ്ഞ ഇപ്പ നമുക്ക് ആ ഒരു ഇിതില്ലല്ലോ പിന്നെ അതേമാരി ഒക്കെ രസാണ് ക്ലാസ്സിലാണെങ്കിലൊക്കെ നമ്മള് ഒന്നെങ്കി ചോദ്യം ചോയിച്ചിട്ട് ഞ്ഞിട്ടൊക്കെ പുറത്ത് നിർത്തുന്നതോ
ആ അടി കിട്ടണതും
സ്കൂൾ ക്ലാസ് കട്ട് ചെയ്ത് നമ്മള് പൊറത്ത് പോണതോം
ആഹ് ആഹ് കട്ട കട്ടാക്കി പോവുലെ നമ്മള ഇങ്ങനെ കട്ടാക്കല്ല
ഓരോ പീരീഡിനിന് സ്കൂളന്നൊക്കെ ചാടി
ഹ ഹ ഹാ
അങ്ങനത്തെ പരിപാടിയൊക്കെ ഇണ്ട് ഇന്റെയൊക്കെ അങ്ങനത്തതൊക്കെ ഉണ്ടായിന്നുട്ടോ
ഓർക്കുമ്പോ രസാ പിടിക്കപ്പെട്ടിട്ടില്ലെങ്കിലും അല്ലേ കേറാലേ
തെ പിന്നെ നമ്മള് പെൺകുട്ടികളാകുമ്പോ പിന്നെഅന്ന് ഇന്നത്തപോലെല്ലോ അന്ന് നമുക്ക് സ്വാതന്ത്ര്യംഒന്നുല്ലല്ലോ അന്ന് അപ്പൊ നമുക്ക് അത് ന്ന് സ്കൂളുനൊന്ന് ചാടികിട്ടാന്ന് പറഞ്ഞ തന്നെ നമുക്ക്‌ഭയങ്കര വല്ല്യകാര്യാണ്. ഇന്നതുപോലല്ലല്ലോ ഇന്നിപ്പോ കുട്ടേക്ക് വല്ല്യപേടിഒന്നും ഇല്ല നമ്മക്ക് ക്കന്നാരെങ്കിലും കാണ്
ഇല്ല ആഹ് അങ്ങൻത്തെ പേടിയൊന്നുല്ല ഇപ്പൊക്കെ ചെയ്ഞ്ചായി ഒലിഷ്ടം പോലെ നടക്കാണ്
ഇപ്പയ്ന് നമ്മളപോലതന്റെ ഇപ്പ ഓര് നർന്നാല് ഇപ്പ ക്ലാസ്സ്കഴിഞ്ഞ് വന്ന ഓല് ഓല തിഷ്ടത്തിന് പൊറ്ത്ത് പോക്ന്ന് നമ്മള് നം നമ്മളൊന്ന് സ്കൂള് വിട്ട് രുന്ന സമയം ഒന്ന് നാല് മണി ള്ളത് നാലരയായ വിളി തൊടങ്ങും എവി ടെന്ന് ചോദിച്ചിട്ട് ആകെ തെരച്ചിലുതൊടങ്ങും നമ്മള്
എല്ലാ മക്കൾക്കും ഈ പതിനെട്ട് വയസ ക്കാൻ കാത്ത്ക്കാണ് ഡ്രൈവിംഗ് പഠിച്ച് ട്ട് വണ്ടി എടുക്കാന്
അതെ ഡ്രൈവിങ്ങൂന്നല്ല പിന്നെ അവര് ഒറ്റക്ക് എല്ലോടുത്തും പോവാനുംതൊടങ്ങി അപ്പൊ പൈസയോ കയ് നമ്മള് നമ്മളെ ഒരു പത്ത് രൂപണ്ടെങ്കി
അതന്നെ ആ എല്ലാരും കൂടി ഒരുമിച്ച് ഷെയറ് ചെയ്യാൻ ഒരു മുട്ടായിയോ ഹാ
ആ ഇന്നത്തെ പോലെല്ലേ നമ്മളന്ന് എന്തെങ്കിലൊക്കെ എടക്ക് എപ്പളെങ്കിലൊക്കെ പൊറത്ത്ന്ന് എല്ലാരും കൂടി ഒരുമിച്ച്ക്കൂടിയൊര് ബിരിയാണിയന്നെ കഴിക്കണം അന്ന് കൊ എവിടെ എടക്കൊക്കെ ഉണ്ടാവൂലോ ഒര് ഇരുപ ഇരുപത് രൂപന്റെ ബിരിയാണി പ ത്തുരൂപന്റെ ബിരിയാണി അന്നൊക്കെ എല്ലാരും കൂടി രസാണെല്ലാ അതും ഒരുമിച്ചിരുന്ന് കഴിച്ച് കഴിക്ക്ണത് അതൊക്കെ ഭയങ്കര ഒരു ഇതാണല്ലേ നമുക്ക് വൊ ആലോയിക്കുമ്പോ തന്നെ നല്ല സന്തോഷാണ് ചെലപ്പോ സങ്കടും വരുംല്ലേ
ആ അതെ നമ്മക്ക് അമ്മള് എത്ര മറ്റുള്ളവരോട് നമ്മളത് ഷേറയ്താലും നമ്മളെ ഉള്ളില്ള്ളെ നമ്മൾ തൊറന്നു പറയൂലല്ലോ
അതാണ് പിന്നെ കൊറേ പു ഇള്ള കൂട്ടുകാരന്മാര്ങ്ങനെ കൊണ്ട് നട
കൊണ്ടട്ക്കാ ആ നമ്മക്ക് ആ
നമ്മക്ക്പ്പൊ പലതും പ അതെ നമ്മക്ക് പ്രത്യേകിച്ച് നമ്മള് വീട്ടിലിരിക്ക്ന്നവർക്ക് ഭയങ്കര ഒരു ഇതാണ് അത് കാരണം നമുക്കെന്തേ സങ്കടം വന്നാലൊക്കെ ഈ കൂട്ടുകാരന്മാരൊക്കെ ഒന്ന് വിളി ച്ച്കാണ്ട് എന്ന് സംസാരിച്ച് സം ആ നമ്മക്ക് വര്ന്നേനല്ലെ ആ സമ്മാനം മനസ്സിനൊര് സമാധാനം കിട്ടും ചെല് ന്നിട്ട് നമ്മക്ക് പെരേയില്ലൊ ഒന്നും വല്ലതും പറയാൻ പറ്റ ഇതൊന്നും വരൂല ഉം ഇപ്പോൾ ഇങ്ങനത്തെ കൂട്ടുകാരന്മാരൊക്കെ നമുക്ക് പ്പം ഭയങ്കര ഒരു ആശ്വാസാണ് അതേപോലെ നമുക്ക് ആൺകു കുട്ടികളൊക്കെ ഒപ്പം പഠിച്ചതൊക്കെ ഒരുവിധം ജോലിക്കെ ആയിട്ടുണ്ടാവുവല്ലോ അപ്പൊ നമ്മുക്ക് നമ്മൾ എന്തെങ്കില ഒരോ ആവശ്യങ്ങക്ക് ഇതക്കെ അവരോട് ചോയിക്കാനേ നമുക്ക് പറ്റുവല്ലോ നമ്മ നമ്മളെ കുടുംബത്തിൽ നമുക്ക് ചോയി അതെൽപ്പോ ബുദ്ധിമുണ്ടാവും ഇപ്പെന്താ വിചാരിക്ക വിചാരിച്ചെത്യ ഇവരോട് നമ്ക്ക് അങ്ങനത്തെത് യല്ലോ
ങാ
ആണെങ്കിലും ചോയിക്കാം അപ്പം അതൊക്കെയാണ് പിന്നെ സ്കൂൾ ജീവിതം കൊണ്ട് നമുക്ക് കിട്ടിയ ഒരു നേട്ടങ്ങള്ന്ന് പറയാൻ കൊറേ നല്ല സുഹൃത്തുക്കളെ
ങാ അതെ
മ്
എന്നാ ഓക്കെട്ടോ ആ ഓക്കെ ഓക്കെ